ഹലോ
ആ കേക്കാവോ
ആ കേൾക്കുന്നുണ്ട്
ആ ആ കേക്കാം കേക്കാം നന്നായിട്ട് കേക്കാം
എന്താ ചെയ്യണേ
ആ ചുമ്മാ ഇരിക്കുന്നു ഞാൻ ആ അതെ അതെ ഇപ്പൊ കുഞ്ഞെ ക്ക ഉള്ളതോണ്ട് അങ്ങനെ പോക്കില്ല അല്ലെങ്കിൽ പോവാറുണ്ട്
അതെ എങ്ങനെ അടുത്തി അടു ഒറ്റക്കൊക്കെ പോവാ അത് ദൂരെ പോവോ
അല്ലല്ല ദൂരെെയൊക്കെ പോകാറുണ്ട് ഞാനും ഹസ്ബൻറും കൂടെൊക്കെ അങ്ങനെ കറങ്ങി നടക്കുവായിരുന്നു ആ ഇപ്പൊ കുഞ്ഞൊക്കെ ആയോണ്ട് ഞങ്ങക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ടിണ് കുഞ്ഞയതേ അപ്പ ഇഷ് ടംപോലെ നേർച്ചകളുണ്ട് അതുകൊണ്ട് എല്ലാ അമ്പലങ്ങളിലും പോകുന്നുണ്ട്
ആആഹ് അത് ശരി അല്ല പിന്നെ ചെറിയ കുട്ടി കുട്ടിയാകുമ്പോ നമ്മൾ അങ്ങനെ വല്ലാണ്ട് കുട്ടീനായിട്ട്‌ യാത്ര ചെയ്യുന്ന അത്ര നല്ലതല്ലേ
അ അതെ അതെ അതെ
അവിടുത്തെ അറ്റ്മോസ്ഫിയറിന് ചിലപ്പോ കുട്ടിക്ക് പറ്റീന്ന് വരി അപ്പ ചുമേ ജലദോഷ അങ്ങനെ വന്നകഴിഞ്ഞാൽ നമുക്ക് ഇ ഇടങ്ങാറല്ലേ? കുഞ്ഞു വലതായിട്ട് പോവാലോ
അതെ അതെ സമയുണ്ടല്ലോ എന്താ ചെയ്യുന്നേ എന്തോ
ആ നിങ്ങള് ഹസ്ബൻഡറ് ആൻഡ് വൈഫ് ആയിട്ട് മാത്രമേ പോവാറുള്ളൂ ഫാമിലിയായിട്ടങ്ങനെങ്ങനെ പോവാറുണ്ടോ?
ആഹ് അങ്ങനെയുണ്ട് അച്ഛനും അമ്മയും ഇവിടെ ഹസ്ബന്റും ഞാനും അങ്ങനെയ എല്ലാടും പൊക്കൊണ്ടിരുന്നേ ഇപ്പോ ആ ഉണ്ട് ഉണ്ട് പിന്നെ ഇട- കൊണ്ട് ഒരു ബ്രേക്ക് വന്നു ആ പ്രഗ്നന്റ് ആയിട്ട് കുഞ്ഞന് ഒമ്പത് മാസം ആയതേ ഒള്ളെ
ആ ആ അതെ
ടൈം തൊട്ട് ഈ ഇങ്ങനെ കൊറെ ബ്രേക്ക് വന്നു
ആ ആ എന്തേലും വർക്ക് ചെയ്താർ ന്നോ?
ആഹ് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലായിരുന്നു പിന്നെ ഇവിടെ ഒരു കടൽ പോന്നുണ്ടായിരുന്നേ
അതെ
പിന്നെ അത് നിർത്തി
ആഹ് ആഹ് ആഹ് അയ്ശരി ഓഫ്ലൈനായിട്ടാ ഓൺലൈൻ ആയിട്ടാ ജോലി ചെയ്യാൻ താല്പര്യം കൂടുതല്?
ഇപ്പഴത്തെ ഒരു കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് ഓൺലൈൻ ചെയ്യലാണ്
ആഹ് അങ്ങനെ എന്തെങ്കിലും നോക്കണുണ്ടോ? ഇങ്ങനെ വരുമ്പോഴൊക്കെയാണ് നോക്കൂല്ലേ
എന്തോ
ഇങ്ങനെ വരുമ്പോഴൊക്കെങ്ങനെ നോ
ആ അതെ അതെ അതെ അതെ
അ പിന്നെ എന്തുകൊണ്ട് നമുക്കിപ്പ ഓൺലൈൻ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അത് അത്രയും നല്ലതാണോക്കെ നോക്കിയിട്ട്ങ്ങനെ ചെയ്യാവൂ
ആഹ് ഇതിപ്പ നമ്മുക്ക് ഒരു പരിചയത്തില ഒരു ചേച്ചി ഇണ്ടേ അപ്പൊ അവരുടെ കെയറോഫിലാണ് ഞാനിപ്പം എ ഓൺലൈൻ ആയിട്ട് ഇപ്പ ഒന്ന് രണ്ട് വർഷമായി
ആ ചെയ്യുന്നുണ്ടോ?
ചെയ്യുന്നുണ്ട് നമുക്ക് ഇതുവരെ അങ്ങനെ പക്ഷെ ചിലര് പറയുന്ന കേൾക്കാം ഇങ്ങനെ ചെയ്തിട്ട് പേയ്മെന്റ് കിട്ടുന്നില്ല അങ്ങനെക്കെ പറയുന്നത് കേൾക്കാം
ആഹ് ഇണ്ട് അങ്ങനെണ്ട് ഇപ്പൊ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ നമ്മളോട് അയച്ചരാൻ പറയും എന്നിട്ട് അവരൊരു ങ് എന്താ ഒര് വല്യൊരു ഏ പ്രൊജക്ട് പോൽത്താെര് സംഭവം തരും മലയാളത്ത്ല് ഇംഗ്ലീഷ്ലും നമ്ക്ക് ഏത് ഭാഷെ അറിയാ ചെങ്ങാ അതിലെക്കെ എഴ്താം പറയും ന്നട്ടത് രണ്ടായ്ത്തഞ്ഞൂറ് രൂപ അങ്ങടയ് ച്ച് കൊട്ത്ത അവരതിന്റെ സാധനങ്ങളൊക്കെങ്ങടയച്ച് തെരും ന്ന്ട്ട് അത് നമ്മളെഴ്തി കൊടു ക്ക പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ചിലത് ഫെയ്ക്കാണ് ചിലത് നല്ലതാണ് ചിലത് പൈസ അയച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമക്ക് കൊറിയറൊന്നും വരൊന്നുംല്ല ചിലർക്കങ്ങനെ വന്നിണ്ട് ന്നൊ ഇൻസ്റ്റഗങ്ങനെ കണ്ടായിടു പക്ഷെ നുക്ക് തിലങ്ങട് വിശ്വസിക്കാനും കാരണം ങ്ങള് പരസ്യട്മ്പോ മ റ്റാളെ പൈസ കിട്ടാൻ വേണ്ടി മാത്രായ്ട്ടങ്ങനെ പരസ്യം എറക്കീട്ടില്ലെങ്കി
ആഹ് ഓക്കെ ഓക്കെ ഞാൻന്ന് വെച്ചയ്ഞ്ഞാ നമ്മടെ അട്ത്താ ചേ ച്ചി ഉള്ള് പ്പയ്‌ലാ പെർഫെക്റ്റായ്ട്ട് നമ്മളോടോരോ കാര്യം പറഞ്ഞ് തന്നാേണ്ടാണ് ഞാനീ ഫീൽഡ്ലോട്ടെറങ്ങിയത് അപ്പം അല്ലാണ്ട് നമ്മളീ ആഹ് ആഹ് ഞാനല്ലാണ്ടി സോഷ്യൽ മീഡിയെ കാണ്ന്ന അങ്ങനൊന്നും ഞാൻ നോക്കത്തില്ലാ ഇത്പ്പം ഈ ചേച്ചി എന്നോ ഇങ്ങനെ ഇതേപോലെ ഒണ്ട് ഞാൻ ചെയ്യ്ന്നതാ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാേ ണ്ട് മാത്രം ഞാൻ കൂടെ കൂടീതാ
നമ്മളങ്ങനെ ചെയ്യണ്ടന്ന്റിഞ്ഞ മാത്രം പോരാ അവർക്ക് ഏണിങ്‌സ് ആഹ് നമ്മളെ അ ഇത് ചെയ്യേണ്ടെന്ന് മാത്രം അറിഞ്ഞ പോര നമ്മള് അവർക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ടോ അത് പോലെ നമ്മൾ എന്തെലും ഇൻവെസ്റ്റ് ചെയ്യണോ? ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണെ നമ്മളത് ചെയ്യരുത് കാരണം അവര് ഏണിങ്സ് കിട്ട കിട്ടുന്ന ഒരു പരിപാടിയാണെങ്കിൽ മാത്രം നമ്മളത് ചെയ്യാം. പാടുള്ളു പിന്നെ അത്രയും നല്ല നല്ല ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലിലത്തെ ഒരാള് പറയണ നമ്മൾ അങ്ങനെ വിശ്വസിക്കാനും പാടുള്ളൂ കാരണം അവരുടെ ആ ഒരു ആളെ തികയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ വെറു പറ അങ്ങനെയാണ്ന്ന്. അങ്ങനെ അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്ക് അങ്ങെന പറഞ്ഞിട്ടന്നെ അതിങ്ങനെ ചാരിയെക്കെ ചെയ്ത
ആ അപ്പൊ ഇവിടെ വീട്ടില് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നേ അപ്പൊ ആ ലാപ്ടോപ്പിലാണ് ഞാൻ പറഞ്ഞഈ വീടിനടുത്തുള്ള ചേച്ചി ച്ചി ചെയ്തൊണ്ടിരുന്നേ അപ്പൊ ഞങ്ങളടെ മാരേജ് ഒക്കെ ഒക്ക കഴിഞ്ഞു ഞാനപ്പ ഇങ്ങന ചുമ്മാ വീട്ടിരുന്നപ്പ ചേച്ചി പറഞ് എതായാലും ലാപ്ടോപ്പ്ക്കെ ക്കെ ഉണ്ടല്ലോ എന്നാ ഇങ്ങനെ കൂടുന്നോന്ന് ചോദിച്ചു ച അങ്ങനെ പിന്നെ സ്റ്റാർട്ട് ഏതാ ഇപ്പൊ ഏതായാലും ഒന്ന് രണ്ട് വർഷം അതൊണ്ട് എക്സ്പീരിയൻസ് ഒക്കെ ആയി
ആ അതെല്ലേ ആ ആ ലാപ്ടോപ്പിലെങ്ങനെ ചെയ്യും ഫോൺ നല്ലതാണോ
ക്ക് എന്താ പറയാ മണിക്കൂറിനായിരുന്നു പൈസ കിട്ടിക്കൊണ്ടിരുന്നേ അത് പക്ഷെ കൊറച്ചുകൂടെ നമു ക്ക് പേയ്മെന്റ് കൂടുതലായിരുന്നു നല്ല രീത് ആഹ് വർക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാനീ ഏഹ് പ്രെഗ്നെന്റ് ആയപ്പോ തൊട്ടാ ബ്രേക്ക് ക്കെടുത്തേ പക്ഷെ നമക്ക് അത് ഇതില് നമ്മള് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് സംതിങ് ഒരു ഏഴ് എട്ട് എണ്ണായിരം ഏഴായിരം ആ ഒരു രീതിയില് നമ്മൾ ചെയ്യും കാര്യം നമുക്ക് ക്ക് ഇൻട്രസ്റ്റ് ആപ്പ്ല്ലോ കാര്യം വീട്ടിലെ കാര്യങ്ങളും നടക്കും നമുക്ക് ഒരേണിംഗ് സം കിട്ടുമ്പോ നമക്ക് ഇൻട്രെസ്റ്റ് ആണല്ലോ
അതിലെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ
അത് നമ്മള് ആ കോ വലിയ ഇതില്ല മലയാളം ടൈപ്പ് ചെയ്യാനും വായിക്കാനും അറിയണം
ആഹ് ആഹ് അതൊണ്ടെല്ലാർക്കും ചെയ്യാൻ പറ്റു യ്യൊ
ആ ലാപ്ടോപ്പ് സിസ്റ്റം വേണോന്നെയുള്ളായിരുന്നേ
ലാപ്പ്
ആഹ് ഓണം വേണം ഫോണില് പറ്റ് റ്റില്ലായിരുന്നു
അതെ ഇപ്പോഴുണ്ടത്
ഇല്ല ഇപ്പം അത് ഞാൻതിനെ ഫോളോപ്പ് ചെയ്യു ന്നില്ല ഞാൻ ആ ഇപ്പോ എനിക്കതിനുള്ള ടൈമില്ല ത്തോണ്ടേ
ആഹ് ആഹ് അയ് ശെരി
പോയില്ല ഞങ്ങൾ കൊറച്ച് ആഹ് നമുക്ക് ഒരു വോയിസ് ഇങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇല്ലേ അപ്പൊ അതിങ്ങനെ വ രും അത് നമ്മൾ കേൾക്കാ കേൾക്കുന്ന എന്താണോ അതുപോലെ ടൈപ്പെയ്യാ അത് അങ്ങ്നെ ചെയ്യാ ത്ര ഉള്ളൂ അതും മലയാളം തന്ന്യാണ് ഇംഗ്ലീഷൊന്നുവല്ല മലയാളം
ആഹ് ആഹ്
ചെല റൂൾസ് ഒണ്ട് സ്റ്റാൻഡേ മലയാളം യൂസെയ്യണ്ട അവരെന്താണോ പറയുക അത് അങ്ങനെ ആ ഒരു രീതീൽ തന്നെ ഫോളോപ്പെയ്ത് അത് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു അത് മണിക്കൂർനായിരുന്നു ഇപ്പൊ അരമണിക്കൂറിന് അഞ്ഞൂറ് അങ്ങനാരുന്നു അയ്ന്റെ ഒരു പേയ്മെന്റ് എന്ന് പറയുന്നെ
അതെ
പക്ഷെ നമ്മളീ അരമണിക്കൂർ ടൈപെയ്യണെങ്കിൽ നമുക്ക് ഒരു ദിവസം വേണം ആ അങ്ങനെയു ഒരു കാര്യം കുർച്ച് സ്പീഡപ്പായ കുഴപ്പൊയില്ല പിന്നെ നമ്മളെടക്ക് ബ്രേക്ക് എടുക്കും കഴിക്കാൻ പോകും അല്ലെങ്കി പത്രം കഴ്കാൻ പോകും തുണി കഴുകാം പോം അങ്ങനെ പണികളും നടക്കും
ആഹ് പിന്നെ അതു അല്ലല്ലോ നമ്മള് മറ്റേ ഏ ഫോണില് ടൈപ്പെയ്യ്ണ അത്ര ഇത് വരില്ലല്ലോ ലാപ്പിൽ ചെയ്യുമ്പോ അത്രയും നല്ല ആഹ് സ്പീ ട് കൂട്തല്
ആ അതില് അത് എനി തോന്നു അതാണ് കൊർച്ച കൂടി എളുപ്പം നമുക്ക് പടാ പടാ പടാ ന്നങ്ങ് ടൈ ഇപ്പൊത് വിടാവേ ഇത് പക്ഷെ കൊറച്ച് ഇതെല്ലാം ഇങ്ങനെ അടുങ്ങിയിരിക്കുവല്ലേ ലെറ്റേർസ് ഒക്കെ അപ്പൊ നമുക്ക് ചിലപ്പോ എ ക്കും പായ വേറെ എ
ആഹ് അതെ ഞാനിപ്പ ല ഒക്കെ വാങ്ങിട്ടുണ്ട് ഇന്നലക്കെ വാങ്ങി പക്ഷെ ഒരു പൈസ
ആണോ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണേങ്കി ഞാനെന്ന അറിയും എല്ലാം അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് പറ്റുള്ളൂ നമുക്ക് അറിയാം നമുക്ക് പത്ത് പയസ ഇല്ലാതെ വരു അതിന്റേത് അറിയത്തൊള്ളേ ആ എന്തായാലും ന നമ്മടേന്ന് പറഞ്ഞൊരു പൈസ വേണം കയ്യില് അതെ അതെ ഓ അതെ തരും ആ അതാണ് അവര് തരും കണക്ക് ചോദിക്കത്തില്ല ഇതൊക്കെ ശരിയാ പക്ഷെ നമുക്കൊരു
ആഹ് അതെ പിന്നെ നമുക്ക് പെട്ടെ പെട്ടെന്ന് അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പറയ
അതെ ഇപ്പ തന്നെ അതെ നമ്മൾ എന്തേലും വർക്ക് ചെയ്യുമ്പ അപ്പഴേഎന്റെ മനസ്സില് ആഹ് ഇതാണ് ഇന്നതിനെ വിനിയോഗിക്കണം എന്ന് പറഞ്ഞോണ്ടാണ്
ആഹ് അതെ അല്ല ഓൺലൈൻ ആയിട്ട് അന്നെ കുറ കൂടി നല്ലത തോന്നലട്ട കാരണം നമ്മടതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യായിരിക്കും ക്കാലോ പുറത്തൊക്കെ പോയി ചെയ്യാണെങ്കിലും പത്ത് മണി ഇപ്പ എന്തായാലും അവടെ വല്ല വർക്കുവില്ലെങ്കിൽ നമുക്ക് വേറേ ഇപ്പ വീട്ടത്തെ ജോലി ഒന്നും ചെയ്യൻ പറ്റൂ
അതെ അതെ അതെ അത് തന്നെയല്ല ഇപ്പ നമുക്ക് ഒരു ദിവസം സമയം കൂടുതൽ ഇപ്പ പണികൾ കുറവാണെങ്കിൽ നമുക്ക് ചെയുന്നതിനനുസരിച്ചാണ് ഇതിൽ പേയ്മെന്റ് കിട്ടുക മ മറ്റേന്ന് വച്ച ഫിക്സഡ് റേറ്റ് അല്ലേ ഇപ്പൊ ഒരു ദിവസം അഞ്ഞൂറ് രൂപ കിട്ടുള്ളു അല്ലെ അറുന്നൂ രൂപേ കിട്ടുള്ളൂ ഇതോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം രാവില തൊട്ട് രാത് രാത്രി വരെ മെനക്കെട്ടിരുന്ന അതിനുള്ളത് നമുക്ക് കിട്ടൂലോ അങ്ങനെ ഒരു ഗുണോടെണ്ട്.
ആഹ് ആഹ്. മെസേജ് അയി
ആഹ് അയ്യോ ആയക്കാ. നമുക്കറിയാം ഇങ്ങനെ ഇരുന്ന് നമ്മള് ഒന്നും ഇല്ലാതിരിക്കുമ്പ നമുക്കൊരു ഹെൽപ് കിട്ടുന്നന്റെ വിലയറിയാ
അഹ് അതെ ശരിക്കും അല്ല ഞാനിങ്ങനെ കൊറെ പേ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കാറിണ്ട് നമ്മുക്കിപ്പോ ഏണിംഗ്സ് കിട്ടിണ്ട്ച്ച് ഞാൻ അ
അല്ല ഞാനിപ്പം ജോയിൻ ചെയ്ത പിന്നെ ഞാൻ ഒരുപാട് പേര് ആഡ് ചെയ്തിട്ടുണ്ടായിരു കാര്യം ചിലർ പറയുമോ ഇത് ചില വർക്കൊക്കെ വരുമ്പോം പറയുമ്പോ ഇത് പേയ്മെന്റ് കുറവല്ലേന്ന്. പറയുവേ പക്ഷെ ഞാൻ ചിന്തിക്കിന്ന അതെങ്കി ഇതിലും കിട്ടുന്നു
ശരിക്കും ഒരു പത്ത് രൂപങ്കി പത്തി രൂപ നമുക്ക് കിട്ടാന്ന് പറഞ്ഞ കാര്യം ന്നെയാണ് അതിപ്പോ ഒരാൾടെ കൈനീട്ടി വാങ്ങണതും നമ്മള് സ്വന്തായിട്ട് അധ്വാനിക്കണതും അത് സുഖം വേറെ
ആഹ് അതെ അതെ അതെ അതെ
പിന്നെ നമ്ക്ക് നമുക്ക് കിട്ടണ ഒരു കാര്യം വേറെ നുമുക്ക് ആരേലും ബോധി പ്പിക്കേണ്ട ആവിശ്യല്ല ഇത് ഇന്ന കാര്യത് തിനാണ്ന്നൊന്നും പറയേണ്ട ആവശ്യല്ല മറ്റൊരാളുട്ത്ത്ന്ന് വാങ്ങുമ്പോ അതെന്തിനാണെന്ന് ഒരു ചോദ്യം വന്ന നമ്മളത് പറയണം
പിന്നല്ലേ അന്നേരം നമ്മള് പറയും ഓഹ് ഇനി ഞാൻ ചോദിക്കത്തില്ല എന്നൊക്കെ പറയും പക്ഷെ അടുത്ത ആവശ്യം വരുമ്പം പിന്നെയും അവിടെത്തന്നെ ചെന്ന് കൈ നീട്ട്ണ്ടേ അതാ ണവി ത്യാസം മ് ഇങ്ങനെയെങ്കിലും ഒരു വഴി
ച്ച് എഹ് ഗവൺമെന്റെക്കെ ആയിട്ട് കിട്ടെണങ്കിൽ നല്ലതാ അപ്പം പിന്നെ നല്ല സാലറിക്കെ ഉണ്ട് അപ്പം അങ്ങനെ റിട്ടേഡ് ആയിക്കഴിഞ്ഞാല് നമുക്ക് പൈസ കിട്ടും
അതെ അതെ അതെ ആഹ് അങ്ങനെ എന്തെങ്കിലും ലൈ സെൽഫ് സെറ്റ് ആകുന്ന ഇതാണെങ്കിൽ ശ് ശരിയാണേ അല്ലാതെ നമ്മളീ അല്ലാതൊരു സ്ഥാപനത്തി കേറിട്ട് വലിയ മെച് ച്ചോന്നുവില്ല ഈ പോയി വരവ് മാത്രം വണ്ടി
അതെ അവിടുന്ന് മടുത്ത് കഴിഞ്ഞാല് പിന്നെ എറങ്ങിട്ട് വേറെ നോക്ക് ക്കണ്ടിവരും ആക്കെ വല്യ പണിയാ ഇതാകുമ്പോ മടുക്കൂല്യ എന്ന വിളിക്കാേണ്ടിട്ട്
ആ ഓ ശെരി ആയിക്കോട്ടെ ആ ആ